എന്തെടുക്ക അവിടെയുണ്ട് എന്ത ഇങ്ങളെ വിശേഷം
ക്കെ എങ്ങനെണ്ട്
മഴ ഇന്ന് വല്ലാതങ്ങിട്ടില്ല കുറവാണ് ഒരു മൂടല് പോലെ ഇണ്ട്
ആ ആണ് ല്ലേ ഉം ഇവിടെന്ന് മഴ കൊറവാണ് നല്ല വിശേഷം ഇവിടെ ഇന്ന് മഴ കുറവാണ്
അ ആ അതെ അതെ ഫുഡൊക്കെ കഴിച്ചോ ആ ഫുഡൊക്കെ കഴിച്ചു ഫുടൊക്കെ കഴിച് ഇന്ന് ഇപ്പൊ സാറ്റർഡേ അല്ലേ അപ്പം മ ക്കളൊക്കെ ഇണ്ട് വീട്ടില്
ഓഓ ഫുള്ള് കളിയും ബഹള ഒക്കെ ആയിരിക്കുംല്ലെ എന്താന്ന് ഭക്ഷണക്കെ ആക്കിയ
ഇന്ന് സ്പെഷ്യലി ചിക്കൻ കടായി ഇണ്ടാക്കി
ചിക്കൻ കടായി
ആ കടായി പോലെ ചിക്കൻ വറുത്തെടുത്തിട്ട് ആ ചിക്കൻ വറുത്തെടുക്കും എന്നിട്ട് നമ്മള് നല്ല നൈസ് ആയിട്ട് ഉള്ളിയും തക്കാളി തക്കാളി ഞാൻ അരക്കാറാ പതിവ് മിക്സിലിട്ടിട്ട് അരച്ചെടുക്കും ആ ആ് അതെ അരച്ചിട്ട് പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നല്ല വറുത്തെത്തിട്ട് ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ പിന്നെ ഉള്ളി വാട്ടുക നല്ല പോലെ ഇളക്കി വാട്ടുക ആ എന്നിട്ട് ആ ആ അതെ അതെ ആ അതെ അതെ പിന്നെ കുറച്ച് കച്ചപ്പ് ചേർത്ത് അടിപൊളിയാ തക്കാളി സോസ് നമ്മള് പിന്നെ ഇങ്ങനെ റെഡിമേയ്ഡ് ആയിട്ട് വാങ്ങുല്ലോ ടൊമാറ്റോ സോസ് ആ അത് കൊർച് കൂടെ ഇട്ട് കൊട്‌ത്ത അടിപൊള പിന്നെ വെള്ളം പാടില്ല നല്ല ഗ്രേവി പോലെ തന്നെ വേണം കടായി ആ അതെ പിന്നെ ആ അതെ അതെ പിന്നെ മല്ലിച്ചപ്പൊക്കെ ചേർതൊടുത്ത അടിപൊളി ഫ്ലേവറാ
ഓ അടുത്ത ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ചിറ്റൻ കടായി വെച്ചത് തീർന്നാ അതന് നൈറ്റിലും കൂടി ഉണ്ടോ
ട്ടില് പോണം അപ്പൊ നാളെപ്പൊ ലീവല്ലേ സൺഡേ അല്ലേ ആ ആ അതെ അപ്പൊ ഞാൻ കുറച്ചേ ഉണ്ടാക്കിട്ടുള്ളു ആ അപ്പ ആ അതെ അതെ അതെ അതെ സൺഡേ ആണെങ്കിപ്പ എ എന്താ നാളെ പരിപാടി
നാളെ നാളെ പള്ളിയിൽ പോകണം പ്രാർത്ഥിക്കണം തിരിച്ച് വരണം സ്പെഷ്യൽ ആക്കണം
ആ നിങ്ങക്ക് സൺഡേ പിന്ന ഞങ്ങളെ ഫ്രൈഡേ പോലെയാണ് നിങ്ങളെ സൺഡേ അല്ലെ അതായത് പള്ളിയിൽ പോവാ അന്നന്തേലും സ്പെഷ്യല് ഓക്കെ പുറത്ത് പോവോ സൺഡേ ലീവല്ലേ
ആ പുറത്ത് മാക്സിമം പോകും ചെലപ്പോ ഇന്ന് പോവായിരിക്കും മാക്സിമം പുറത്ത് പോകാൻ ശ്രമിക്കാറി ണ്ട്
ആ അതെ അതെ മക്കള്ക്കെക്കെ ലീവ് ഉണ്ടാവുമ്പോ പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ നാളെ ഫംഗ്ഷൻസ് എന്തേല ആ ആ അതെ
ഒരു വയസ് ആയതേ ഉള്ളൂ
ആ മോനെക്കൊണ്ട് വികൃതിയുണ്ടോ
അതേ ഉള്ളു വികൃതിയോ വികൃതിടെ വികൃതി ഇത്രക്ക് വികൃതി ഉണ്ടെന്ന് ജാരിച്ചില്ല
ആ അത് ആമ്പിളാർക്ക് കൊറച്ച് കൂടുതലാ അങ്ങനെ പറഞ്ഞ അങ്ങനെ പറയാറുണ്ട് കാരണം അവര് എങ്ങനെ ഒരു ഒരു സ്ഥലത്ത് അവര് നിൽക്കൂല അവർക്ക് എപ്പഴും ഇങ്ങനെ ആക്റ്റീവ് ആയോണ്ടിരിക്കണം എന്തെങ്കിലുമൊക്കെ ചെ ആയിട്ട് ചെയ്തോണ്ടിരിക്കണം അതിനിപ്പം നല്ലതായാലും വേണ്ടില്ല വെറുതെ എന്തെങ്കിലും ആയിട്ടും ഇങ്ങനെ എനർജെറ്റിക്കാണ് അവര് എപ്പളും
ആ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്രയും വികൃതിയുള്ള ഒരാളായിരിക്കും ക്കും എന്റെ മോൻന്നെ ഭയങ്കര വികൃതിയാണ് തൊട്ടാലും ഇവിടെ ത്തിയിട്ട് പോയിട്ടുണ്ടെിൽ അവിടെ പോയി നോക്കണം എവടെ
ആ അതെ അതെ അതെ പിന്നെ പ്രത്യേകിച്ച് എന്താ അറിയോ ഒരു വയസ്സ് രണ്ട് വയസ്സ് എന്നൊക്കെ പറയുമ്പോ അ അവര് വളർന്ന് വരുവല്ലേ അപ്പൊ അവര്ക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല മറ്റേ കിടക്കുന്ന പ്രായം ആവുമ്പോ അങ്ങനെ കിടന്നാൽ അവരവിടെ കിടത്തിയോണ്ടിരിക്കും പക്ഷെ പിന്നെ ഒരു ഓരോന്നായിട്ട് നട നട ൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ
ആ പിടിച്ചു പിടിച്ച് എല്ലട ത്തും പോവും ഒറ്റയ്ക്ക് രണ്ട് മൂന്നടി വെക്കും പിന്നെ വെക്കൂല ഇരുത്തിട്ടുണ്ടെങ്കിൽ ഇരി രിക്കൂല നിക്കും എന്നിട്ട് ഞാൻ പിടിച്ചോണ്ട് നടന്നോണം. ഭിത്തി മേല പിടിച്ചിട്ട് അവടെടുക്കാൻ പോയി അവിടുന്ന് എടു വായിലിടാൻ നോക്കും ഭയങ്കര വികൃതിയാണ് ഉറങ്ങാൻ
ആ ആ ഇപ്പൊ കളീന്റെ ടൈം ആയിട്ടുണ്ടേ ഇനി അവര് വലുതായി വരുവല്ലേ അപ്പൊ ഇനി ഇതൊക്കെ കുറഞ്ഞു വരും
ഓ ഉറക്കം വളരേ കുറവാണ് ഇന്നലെ രാത്രൊന്നും ഉറങ്ങീട്ടില്ല
നൈറ്റിൽ എങ്ങനെപാട് ഉറങ്ങോ
ഇല്ല ഉറങ്ങില്ല പകലും ഉറക്കകുറവാണു വൈകിട്ടും ഉറകം കുറഞ്ഞേക്കുന്നു ഇന്ന് പകല് നൈറ്റ് നല്ല പറഞ്ഞ പോല രാവിലെ വൈകിയാണെനിറ്റത് പകല് ഇവനെ ഉറ വൈയിട് കുറച്ചുനേരം കിടന്നുറങ്ങമെന്നുവെച്ചാ ഇവൻ പിന്നെ എണീട്ടേ ഇത് കൊറച്ചു മുന്നേന്ന് അമ്മ ഇവെ എവിടെയ ണ്ട് ആട്ടി ആട്ടി ഉറക്കി ഇവിടെ കൊണ്ട കിടത്തി ഇപ്പൊ ഉറ കപ്പിലാന് കക്ഷി ഇ അഞ്ചു മിനിട്സ് കഴിയുമ്പോലേക്ക് എണീക്കും ആലും ഉറങ്ങണം എന്നൊക്കെഓർത്തുകൊണ്ട് ഇരിക്കുന്നു തൊട്ടിയില് തൊട്ടിയില്
ആ തൊട്ടിൽ ആ അങ്ങനെയകുമ്പോ മയത്തൊക്കെ ആ തൊട്ടിലേയില് കിടന്ന കൊറെേ നേരം ഉറങ്ങുന്നൊക്കെ പറയും
ആ പക്ഷെ അങ്ങനെഒന്നുല്ല ആ പക്ഷെ കൂടെ കിടക്കാണെങ്കിൽ കൊറച്ചനേരം കിടന്നുറങ്ങിക്കോളും ആന്റെ ചൂട് പറ്റീട്ട് ആ ആ
ണല്ലോ അ അതുകൊണ്ടാങ്ങനെ ഉറങ്ങും അ ഉറങ്ങി ക്കോളുംഇപ്പോത്തെ ക്ലൈമറ്റ് ഉറങ്ങാനൊക്കെ പറ്റിയ ക്ലൈമറ്റാ പക്ഷെ നമ്മുക്കാണെങ്കിൽ ഉറങ്ങാനുള്ള ചാൻസ് ഇല്ല അവർക്ക ഉറക്ക ഉണ്ട് പ പക്ഷേ ഉ എവിടെയാ ഉറങ്ങണ്ടേ അതാണ്
ഇതാണ് അവന്റെ പരിപാടി എന്ത് ഇങ്ങനെയൊക്കെ തന്നെ പിളേരായാൽ അവിടെ എങ്ങനെയാ പിള്ളേരൊക്കെ
ഓ ഇവിടെ ഇപ്പൊ ഞാൻ പറയേണ ചില ഇന്ന് സെക്കൻഡ് സിസ്റ്റർഡേ ആയതുകൊണ്ട് തന്നെ ചെറിയ മോളെ അംഗൻവാടിയിലേക്ക് പറഞ്ഞേക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ പിന്നെ അവള് ഉണ്ടാവല്ലോ ഒരാളെങ്കിലും ഒരാൾ കുറഞ്ഞാൽ അത്രയും അവരുടെ വികൃതി കുറയും ഇത് മൂന്നാളും കൂടെ കൂടിയാൽ എന്താ അവസ്ഥ അറിയോ ആ അതെ പിന്നെ എന്താ അറിയോ ഫോൺ കയ്യിൽ കൊടുത്താൽ അവർ ഇവിടെ ഉള്ളത് അറിയില്ല മൂന്നാളും കൂടെ കാണും ആ അതെ ഏത് സമയം നോക്കൂലേ പക്ഷെ എങ്ങനെ ടൈം ഒക്കെ ഉണ്ടാവും ഇപ്പൊ ഞാൻ കൊടുക്കും എന്റെ എന്തെങ്കിലും പണി തീക്കണെങ്കിൽ അവർ ഒതുങ്ങി ഇരുന്നോട്ടെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നന്നാക്കിയിണ്ട് അവിടെൊക്കെ അങ്ങനെ ആയിക്കി ഇരിക്കും
ശരിക്കും നമ്മളുടെ ജോലി തീർക്കാൻ വെടിയിട്ടാണ് കുട്ടീടെ കൈയിൽ ഫോൺ കൊടുക്
ആ അതാണ് മെയിൻ ആയിട്ട് അതാണ് പിന്നെ മക്കൾ ഇപ്പോ മഴ ആയതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി കളിക്ക പഠിക്കാനുള്ള യാതൊരു ഇതുമില്ല ആ ആ പേടിയല്ലേ ആ അതെപ്പോ ചെറിയ മോൾക്ക് തന്നെ പനി ഇങ്ങനെ ഉണ്ട് ഇപ്പൊ ഇന്ന് കാണിക്കണ വിചാരിച്ചിരിക്കുകയാണ് ഞാൻ ജലദോഷം പിടിച്ചിട്ടുണ്ട് ചിലപ്പോം അങ്കൻവാടി പോയപ്പോ ആ അതെ വന്ന കഴിഞ്ഞാൽ പിന്നെ ആ നാലു ദിവസം അഞ്ചു ദിവസം ആ അതെ പിന്നെ ശികല നിപ്പ ഒക്കെയുണ്ട് അപ്പൊ പേടിയാ
താങ്ക്സ് എനിക്കും പേടിയാ
ആ ഉ പിന്നെന്താ മക്കളെ സ്കൂളൊക്കെ ഇട്ട് വന്നാലെ നല്ല പോലെ വൃത്തിയാക്കിട്ട് മേല് തേക്കുക കുളിപ്പിക്കുക
ആഹ അങ്ങനെ നമ്മൾ നോക്കുക പോയിട്ട് വരുമ്പോൾ തന്നെ ആ കുളിപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്ക എന്നിട്ട് പഠിക്കാൻ ഇരുത്ത്
പഠിക്കാൻ ഇരുത്തുക അങ്ങനൊക്കെ പിന്നെ വന്നിട്ടുള്ള കളിയാണോ സമയമായാൽ പിന്നെ റെഡി ആവൂല പിന്നെ പുറത്തിറങ്ങി കളിക്ക ഇപ്പ മഴ കണ്ട തന്നെ പുറത്തിറങ്ങി കളില്ല പൊതുവേ കുറവാ പിന്നെ ചെറിയൊരു ചാ ആ പടുത്തൊക്കെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു പോകുന്നുണ്ട് ഇപ്പോ സ്കൂളിൽ പോകുന്നുണ്ട് അതിനു രണ്ടുമാസം വെക്കേഷൻ ആയോണ്ട് അവർക്ക് മടി ആയിട്ടുണ്ടായിുന്നത് പിന്നെ പിന്നക്കെ ഒരു ആ കുറെ ഒരു ഇടവേള കിട്ടിട്ട് പിന്നെയാണ് കേറിയല്ലേ അപ്പൊ ആ ഒരു മടി പ്രത്യേകിച്ച് പിന്നെ ഇപ്പ എാ പറഞ്ഞാ അവധിക്കാല പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ ആ അതെ അവധിക്കാല പ്രവർത്തനങ്ങളൊക്കെ ഇണ്ട് ഇപ്പൊ
പ്രൈവേറ്റില ആണ പഠിക്കുന്നത്
അല്ല പ്രൈവറ്റിലല്ല ഗവൺമെന്റിലല്ലേ നമ്മുടെ തൊട്ടടുത്ത് തന്നെട്ട് ആ ഗവൺമെന്റ് സ്കൂള ഉണ്ട് അപ്പം അത് ആ അത് തന്നെ അതിന്റെ നമ്മള് എൽ കെ ജി യ കെ ജി അങ്ങനെ നമ്മള് പിന്നെ ഇതിന്റെ കീഴായിട്ട് കൊടുക്കും നമ്മ മദ്ര മ്ര ഉണ്ടല്ലോ അവിടെ ആട്ട് എൽ കെ ജി യു കെ ജി പോയി പിന്നെ അവര് ഒന്ന മുതൽ ഇപ്പം വലിയ മോന് മൂന്നിലാണ് ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ്
എവിടെ പോയാലും പഠിക്കും ആ അത് ശരിയാ വെറുതെ ഈ പ്രൈവറ്റ് കൊണ്ട്യി പത്ത പതിനായിരം രൂപ മുടക്കേണ്ട ആവശ്യമുണ്ടോ മാസ
അതെ അതെ അതെ അ അതെ എന്നിട്ട് ഇപ്പ നമ്മളെ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് വിജയ ശതമാനം കുറവോ ഒന്നുംല്ലല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അങ്ങനെൊന്നുമല്ല ആ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഗവൺമെന്റ് സ്കൂളത്തെ അവിടെ ടീച്ചേഴ്സായിട്ട് നമുക്ക് ഒന്നുകൂടി ഒരു കംഫർട്ട് ആണ് തോന്നുന്നുണ്ട് ഗവൺമെന്റ് സ്കൂൾൊക്കെ ഞങ്ങള എവിടെയെട്ടോ ടീച്ചേഴ്സ ഒക്കെ പിന്നെ അടിപൊളി നമുക്ക് എന്ത് പറയാം
പോവാണല്ലേ ചില ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും പ്രിൻസിപ്പൾ ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും നമ്മള് ഒരേപോലെ തന്നെ കാണും ചിലരുണ്ട് പൈസ സ ഉള്ളത് പൈസ ഇല്ലത്തതും തരംതിരിച്
ആഹ് അതൊക്കെ ആ അതൊക്കെ ഉണ്ടാവു പഠിക്കുന്ന കുട്ടികളെ പഠിക്കാത്ത കുട്ടികളെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെ ചെലവരിട്ടോ അത് ചെ ആ ഉണ്ട് ഉണ്ട് അത് ആഹ് ഇപ്പൊ അങ്ങനത്തെ ഫിലിംസ് തന്നെ ഇറങ്ങുന്നുണ്ടല്ലോ പിന്നെ ഇവിടെ അടു അങ്ങനൊരു ഫിലിം അങ്ങനെ കണ്ടിട്ടുണ്ട് കുറച്ച് മുന്നേ ഒരു ഫിലിം അങ്ങനെ അപ്പ ഇങ്ങനെ അയിലൊരുപാട് കമന്റ്സ് ഉണ്ട് ഇങ്ങനെ ഞാനൊക്കെ പഠിക്കണത് അങ്ങനെ ഉണ്ടായിരുന്നു പഠിക്കണ അത് അതായത് പഠിക്കണ കുട്ടികളെ നോക്കിയിട്ട് അത്
ആഹ് പഠിക്കുന്ന കുട്ടികളെ നോക്കിട്ട് ഓരോ വർക്ക് കൊടുക്ക അവരെ സപ്പോർട്ട് ചെയ്യ മുന്നെ ഒക്കെ കൊറേ പേരുണ്ടാരുന്നു അങ്ങനെ സ്കൂളിലെ പകുതിയോളം ടീച്ചേർസ് അങ്ങനെയാരുന്ന് ഇപ്പോ അതൊക്കെ മാ
ആഹ് ഇപ്പൊ അതൊക്കെ മാറിയാ അതെ അത് അതെ അതെ അന്നത്തെ കാലഘട്ടം അങ്ങനെയാണേ അങ്ങനെ ആ സ്കൂള് ഒക്ക ആയിട്ട് ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എവിടെ അങ്ങനെ കാണുന്നില്ല ഞങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടേ പെ ട്ടെന്ന് പേരന്റ്സ് പരാതിയും കാര്യങ്ങളും പറയും പണ്ടത്തെ പാരന്റ്സ് അങ്ങനെ പറയാറൂല്ലാരു ഇപ്പൊ സ്വന്തം മക്കളെ ആ ഇപ്പൊ സ്വന്തം മക്കള എന്തെങ്കിലൊന്ന് അവര് വീട്ടിൽ വന്ന് പറഞ്ഞാല് ആ ഇപ്പൊ അടിപോലുംഇല്ലല്ലോ സ്കൂളിലൊന്നും ഏ ആ പാടില്ല അത ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ആയന്ന് വല്യ ല് ചൂരല് ഉണ്ടാവും നമ്മള പി ടി സാറെ കയ്യിലൊക്കെ ഓ അതിനോടൊക്കെ ഒരു അടി കിട്ടിയാല്
തീർന്ന് ഇപ്പഴ്ത്തെ പിള്ളേരെ തൊടാൻ പാ തൊട്ടാ പിന്നെ കേസായി പ്രശ്നായി അങ്കവാടി ആയി അത് കൊണ്ട് തൊട്ടുട ഇപ്പോ പിള്ളോരെ ഒന്ന്
ഇപ്പ അതൊന്നും ഇല്ലല്ലോ അപ്പ അടി തന്നെ സിസ്റ്റം മാറി അതെ അപ്പൊ ടീച്ചേഴ്സും ഒക്ക ഒക്കെ ആയിട്ടുണ്ട്
പിന്നെ അതെ ടീച്ചേഴ്സിന് പറയാ ആഹ് എങ്ങനെലും കാണിച്ചാ പണി പാളും വരുന്നില്ല പിള്ളോരോട്
ആ അതാണ് ഇപ്പൊ കൂടുതൽ വരൂല്ല പക്ഷെ നമ്മള് ഞാൻ പറയുന്ന എന്താറിയോ ആവശ്യം ഉള്ളേനും ടീച്ചേഴ്സ് അടി ക്ക ന്നെ വേണം കുട്ടികളായ കാരണം ഇത് ഇതവര്ക്കു ഒരു അവർക്കൊരു ലൈസൻസ് കിട്ടിയ പോലെ ആവോയ് മനസ്സിലായോ എന്ത്‌ ചെയ്ത എന്ത് എന്ത് ചെയ്താലും അടിക്കൂല അങ്ങനെയുള്ള പ്രശ്നം വല്യ മക്കളെ ക്കെതന്നെഹൈസ്‌കൂളൊ പ്പ തന്നെ കണ്ടില്ലേ അടിക്കാൻ പറ്റാത്തിന്റെ കാരണം ഒരുപാട് കാണണ്ട് കുട്ടികളെ കയ്യില് പലേ ആ പലേ കളികളു ആയിട്ട് ആ അങ്ങ ഒരു വശം ചിന്തിക്കുമ്പോ അങ്ങനേണ്ട് മനസിലായോ ആ ആ അതെ അതെ അതെ അതെ അതെ ചെറിയ കുട്ടികൾക്കാവുമ്പോൾ നമുക്ക് ഓര് പഠിക്കുണെ ആയിട്ടല്ലേള്ളൂ
ആ എത്രലാ പഠിക്കുന്ന കുട്ടികളൊക്കെ.
വല്യ മോന് മൂന്നിലാണ് അതിന് താഴെ ഉള്ളോലും ഒന്നില് ആ കുറച്ചടുത്ത അടുത്ത മൂന്നാൾക്കാരുണ്ട്
ആ അടുത്തടുത്തല്ല മൂന്ന് പേര്
ഓ ഇപ ഇപ്പൊക്കെ ഗ്യപ്പിട്ടു ഇനിയൊന്നുല്ല ഇപ്പൊ ഇപ്പൊ ഈ ടൈമിലല്ല ഫ്രീ ആയി കുറേക്കേ മക്കളൊക്കെ പോയാലും ഇനിപ്പോ മക്കള് ഇണ്ടാവ്ണ ടൈമില് കൊറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അവരാ ഒരു ടൈമ് പിന്നെ നമ്മള് ഏകദേശം അവർക്ക് പറ അവരന്നെ ഏദേശം ചെയ്യാള്ള ഒരു ഓക്കെ ആവും അവര് കുറച്ച് പ്രാ ത്യം നമ്മള് പറഞ്ഞ കൊടുത്ത് പറഞ്ഞ കൊടുത്ത് ആഹ്
പറഞ്ഞപ്പൊന്നൂടി ചെയ്യിപ്പിച്ച് പഠിക്കണം
ആഹ് ചെയ്യിപ്പിച്ചു ആ പഠിക്കുള്ളൂ എപ്പഴും നമ്മള അവരെ കൂടെന്ന് ന്നോട്ത്താല് നിന്ന്കൊടുക്കണംന്ന് എല്ല പക്ഷെ പോഴും എല്ലത്തിനും നമ്മള് ഇണ്ടാവൊല്ലോ അത് പിന്നെ അവർ കൂടുതലും മടിയന്മാരാ
ഓക്കെട്ടോ യേച്ചി ശരിയേ
ആഹ്